ആ കേക്കാം കേക്കാം. ഞാൻ പറഞ്ഞു എന്നാ ഉണ്ട്.
ആഹ് ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞു. എല്ലാം ഇതാക്കി കേറി.
ആ പുറത്തോട്ടൊക്കെ പോയ ആ ക ഇവിടത്തെ കഴിഞ്ഞു. യാത്രയക്കെ ചെയ്യൻ ഇഷ്ടമാന്നോ?
ചെയ്യാനൊക്ക ഇഷ്ടമാണ് പഠ ത്തുള്ള ദിവസങ്ങളിൽ ചെയ്യാറില്ല.
ആഹ് ആ പുള്ളർക്ക് പട്‌ത്തോള്ള ദിവസോം
ആ അതെ അതെ. പിന്നെ പുള്ളിക്കാരന് അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒറ്റക്ക് പോവാൻ മടിയ.
ഉഹുഹ്.
പുള്ളി ഒള്ളപ്പോ എ പോകും.
ആഹഹാ.
എന്നാ കഴിച്ചു?
ഞാൻ രാവിലെ കാപ്പി കുടിച്ചു ഇനി ഉച്ചയ്ക്ക് ഉച്ചയാവുന്ന ഒരു മണി കഴിയു
ആഹ് ചോറ് കഴിക്ക ആ അച്ഛനും അമ്മയൊക്കെ ഒണ്ടൊ?
അച്ഛനം ഇവിടെ അച്ഛൻ അമ്മയില്ല അമ്മ മരിച്ചുപോയതാ എന്റെ അമ്മ എന്റെ ഹസ്ബൻഡെ അമ്മ. അച്ഛൻ ഒണ്ട് അച്ഛനും ജോലിക്ക് പോന്നയ. പ്പ അങ്ങനെ പോയി ആഹ് ആ ആഹ് അല്ല ഹസ് ബന്റോണ്ട്.
ആ.
ഉം അങ്ങനെ ങ്ങനെ വെറുതെ ഇരിക്കുവാന്ന് എനിക്ക് ക്ലാസില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെവിടിരിക്കും.
വെറുതെയിരിക്കുംല്ലേ ആ ആ ഞാൻ പിന്നെ ഇവരെ സ്കൂള് വിട്ട് കഴിഞ്ഞാ പിന്നെ ആ ഒരു മൂന്നര സമയം വരെ കൊഴപ്പഇല്ല. അത്യാവശ്യം ജോലിം പിന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സമയെക്കെ ഉണ്ട്.
ഉണ്ടല്ലേ ആഹ ആഹ ശരി
വെഴുത്തോട്ട് വന്ന കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ ഒരു ഏ ഏഴ് മണി ആറര ഏഴ് മണി വരെമ് തെരക്കാണ് പിന്നെ മൂത്ത കൊച്ച് ട്യൂഷന് വന്നിട്ട് ട്യൂഷന് പോവേ അത് വരുമ്പോ പിന്നെ ഒരെ എട്ട് മണിയൊക്കെ ആവും പിന്നെ അത് ആ എട്ട് മണിയാവും
മ്ഹ് വരു
ആ തന്നെ നമ്മടെ തൊട്ടടുത്ത് തന്നാ
ആഹ്
പിന്നെ അത് കഴിഞ്ഞ് വന്ന് എട്ട് മണി കഴിഞ്ഞാൽ അതിന്റെ ആഹാരം കൊടുത്ത് കൊറച്ചു നേരം ടി വി കാണും പിന്നെവരെ പഠിപ്പിക്കാനിരിക്കും യോ അങ്ങനെ അങ് സമയം വൈകിട്ട് അങ് പോകും
പോവ അല്ലേ
ഏളെ ചെറിയ ആ പഠി തന്നെതാനെ ഇരിക്കത്തില്ല നമ്മൾ കൂടെ ഇരിക്കണം.
ആന്നിട്ട് ഉ
ഇങ്ങനെ ഏ പഠിക്കുന്ന കൊച്ചാണ് പക്ഷെ നമ്മള് കൂടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണം എന്നാലേ പറ്റത്തുള്ളൂ.
മ്ഹ് ഹ് ഹ് ഹ്
അതുകൊണ്ട് പിന്നെ വൈകിട്ട് എഴുത്തും കാര്യങ്ങളും ഹോം വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെങ്ങ്പോവും
ഉം ഫോണൊക്കെ വേണെന്ന് പിടിച്ചിട്ടിരിക്കുവോ
ഫോണ് കാണാറില്ല പി എന്റെ ഫോൺ അങ്ങനെ എടുക്കതില്ലാ കാരണം എന്റെ ഫോണിനകത്ത് ഈ സ്കൂളിലെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊ കിടക്കുന്നതിനായിട്ട് എന്റെഫോൺ ഞാൻകൊടുക്കത്തില്ല പിന്നെ അച്ഛന്റെ ഫോണാണ് എടുക്കുന്നത് അപ്പോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വന്ന കഴിഞ്ഞാ ഉടനെ കൊറച്ചു നേരം പുള്ളിയുടെ ഫോൺ പിടിച്ച് മേടിച്ചൊന്ന് കാണും പിന്നെ ടിവി ഉണ്ടല്ലോ ടിവിക്കകത്ത് നെറ്റക്കെ ഒക്കെ ഉണ്ടല്ലോ
ആഹാ
അപ്പൊ അതില് കാണും കൊറെ സമയം
ഉം അടിയൊക്കെ ഉണ്ടാ പു ള്ളേര് മ്മില
അയ്യോ അതേ ഉള്ളൂ രണ്ടു പേരൂടെ ഒരുമിച്ചിരുന്ന് കുറച്ചു നേരം ഇരുന്നു അടിയാ ഉ
ആ മൻ
ആ സമയം ഒരാളിപ്പോൾ സ്കൂളിൽ പോയി ഒരാൾ പോയില്ല ഒരാൾ തന്നെയാണെങ്കിൽ യാതൊരുവിധ വിഷയവും ഇല്ല സമയത്ത് ആഹാരം കൊടുത്ത് അവര് അവർടേതായ കാര്യങ്ങളൊക്കെ ചെയ്തോളും പക്ഷെ രണ്ട്പേരും കുടി ഇരുന്ന്കഴിഞ് കഴിഞ്ഞാൽ അങ്ങോടു ഇങ്ങൂടെ ഭയങ്കര വഴക്കാ
ആഹ ഹഹ ഹാ
ഇടക്കന്ന് പറഞ്ഞ വഴ ല്ല ഇപ്പോമൂത്ത മൂ ചെറുക്കൻ ഇവളെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും ഇവക്ക് അതിഷ്ടവ ല്ല ഇവള് കെ ടന്ന് പിന്നെ അങ്ങോട്ട് കാറാൻ തൊട ഡാങ്ങും
ആങ്‌ഹ അങ്‌ഹ
ഓ
ഉം ഉം പിടിച്ചു വരുവാ അവിടെകിടന്നു അടിണ്ടക്ക് കൃഷിയൊണ്ട് കൃഷിന്ന് വെച്ചാ എന്താ നമ്മള് ചെറുതാ എന്തേലും ഈ മുറ്റത്ത് തന്നെ ത്താനെ വളർന്ന് വരുന്ന പാവയ്ക്ക കോവയ്ക്ക അതൊക്കെ ഇല്ലയോ ആ അതൊക്കെ ഇങ്ങനെ ഇല്ല നടലന്ന് ച്ചാനമ്മള് വിത്ത് കിട്ടുമ്പഴൊക്കെ നടും അങ്ങനെ കൃഷി അവിടെക്കെണ്ടാ കൃഷിയൊക്കെ ചെ ആ ചെടിയൊക്കെ ഉണ്ട് എവിടുന്നെങ്കിലൊക്കെ ചെടി കിട്ടുമ്പ കൊണ്ടക്ക വെക്കും
ഷീന്ന് പറഞ്ഞാല് ആ എന്തേലൊക്കെ കിട്ടുമ്പ കുഴിച്ചു വെക്കുന്നെ അങ്ങന ഒരു ന നമുക്ക് ഇച്ചിരി പയറും, വെണ്ട യും. കത്രിക്കയും, ചീരയും അങ്ങനെ കൊർച്ച് കാര്യം ഞാൻ എനി ക്ക് ഇഷ്ടവായി. ഞാൻ എനിക്ക് ചെടിയോടൊന്നും താല്പര്യല്ല ഞാൻ വെക്കാറു ഇല്ലാത്ത ഞാൻ അതിന്റെ പൊറകെ നടക്കാറില്ല പിന്നെ ഒണ്ടായി കഴി വെളവായി കഴിയുമ്പം പറിക്കാൻ ഭയങ്കര ഇഷ്ടവാ. അതെ അത് കണ്ടു പോയി പറിക്കുമ്പഴുത്തേനും പറി ക്ക്യാൻ വരുമ്പം ഞാൻ പറയും പറിയ്ക്കണ്ട ഞാൻ പറിച്ചോളാ ന്നും പറഞ്ഞ് പോയി പറിക്കും. അല്ലാതെ നടലൊന്നും ഇഷ്ടവില്ല.
ആങ്‌ഹ് ഇവിടെ. ഞാനും അങ്ങനെ നടതോന്നില്ല ചേട്ടനാ എല്ലാം കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചേ എന്തെലും കിട്ടുവാണെങ്കി ഒക്കെ അതൊക്ക നട്ട് വളത്തി ഇവിടെ പാവയ്ക്കേം കോവയ്ക്കേം ക്ക്യൊണ്ട്. ഇന്ന് നമ്മള് തോരൻ വെച്ചേക്കുന്ന ഇവിടന്നു നമ്മുടെ വീട്ടീന്ന് പിടിച്ച പാത്തു ക്കോവക്ക്യ എടു
ഓ ആ കോവയ്ക്ക ഒക്കെ പിന്നെ പെട്ടെന്നൊൻ ണ്ടാവുവല്ലോ.
ഒണ്ടാവും പക്ഷെ പ മൊത്തോം പടർന്നാ അങ്ങനെ കാ
ആഹ് കാടു പോലെ നിക്കും. അതാ കൊഴപ്പം ഇപ്പ ഞങ്ങടെ ഫ്രണ്ടിലിതേ കത്റി ചുമ്മാ എതണ്ട് അരി ഇട്ടതാ അരി ഇട്ടപ്പോഴത്തേ ന്ന് അതങ്ങ് കാട് പോലങ്ങ് വളർന്നു ഇനീപ്പ ആ കത്രിക്കേന്ന് പറയുന്ന സാനം ആരും കഴിക്കത്തില്ലാത്തൊരു സാധനമാ ഞങ്ങടെ ഇവിടെ ആർക്കും ഇഷ്ട ഇല്ലാത്തൊരു സാധനവ പിന്നെ അതിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുവാണേ പിള്ളേരൊക്കെ കഴിക്കും അല്ലാതെ കറി വെച്ചാലോ വെപ് ആ ഫ്രൈ ചെയ്ട്ട് ഇച്ചിരി തൈരോടെ ഒഴിച്ച് കൊടുത്താ പിള്ളേര് കഴിക്കും അല്ലാതെ അതൊന്ന് ഏഗ് കറി വെച്ച് തേങ്ങ അരച്ച് വെച്ചാലോ അല്ലെങ്കിപ്പ മെയ്‌ കോർട്ടി വെച്ചാലോ ഒന്നും ആരും കഴിക്ക ത്തില്ല അപ്പ ഒരു ഫങ്ങിക്ക് വേണ്ടി കാണാൻ നല്ല രസംല്ലേ അപ്പൊ ഒരു മറ്റേ ഉണ്ട കളർ മറ്റേ കളറ്ള്ളേ അപ്പൊ അത് കാണാ ആ വേണ്ട രസത്തി കുഴിച്ച് വെച്ചാ കുഴിച്ച് വെചേപ്പത്തിനും ഭയങ്കരായിട്ടത് ഉണ്ടാവുകേം ചെയ്തു. കാട് പോലെയായി അപ്പൊ വരുന്നവരൊക്കെ ഇത് കണ്ടിട്ട് പറിച്ചൊണ്ട് പോവാ നമ്മള് പറിക്കത്തൂല്ല കറിയും വെക്കത്തില്ല ആ അതന്നെ മറ്റേ ഉണ്ട കാത്രിയ്ക്കാ. ഉണ്ടക്ക ഏ പറപ്പിൾ കളറില് ഓ ആ സാധനം കാണാൻ ഉണ്ടായി ന ആണ ആപ്പിലൊക്കെ പറിക്കുന്ന പോലെ നല്ല രസമാ കാണൻ പക്ഷെ ആരും കഴിക്കത്തില്ല ആണോ ഇവിടെ ആരും കഴിക്കത്തില്ല ഞാന് ഞ ആരും കഴിക്കത്തില്ല അത് കാരണം അത് ചെലപ്പത് ണ്ടായി ചീഞ് പോകും അല്ലെങ്കി ആരെങ്കിലും വരുമ്പോ പറച്ചുകൊണ്ട് പോവും അല്ല ആല നമ്മള് പറിച്ച് വേണം ച്ചോ ച് അങ്ങോട്ട്
ആ അത് നമ്മള് ഇവിടെ കടയിലൊക്കെ കൊണ്ട് കൊടുക്ക കണം പറിച്ചിട്ട് കൃഷി നട ത്തിട്ട്
അത് അങ്ങനെയൊന്നും ഇതുവരെ സത്യം പിന്നെ ചെയ്തിട്ടില്ല കാരണം എന്താന്ന് വെച്ച ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസ പിന്നെ നമ്മളത് പറിക്കണോന്നോ ഉ ണ്ടട അതിങ്ങനെ ഉണ്ടാക്കി കിടക്കുന്ന കൊറെ ഉണ്ടാക്കി കിടക്ക്മ്പോ ആ കളർ കൂടെ ആകുമ്പോ ഭയങ്കര രസല്ലേ
ആ നന്നു
അപ്പൊ അതിങ്ങനെ കാണാനൊ ഒരു രസ അല്ലാദേ അതകൊണ്ട് പറിച് വിക്കണോന്ന് അങ്ങനെരു തോന്നലൊന്നും ഇതുവരെ ഉണ്ട് ഉണ്ടായിട്ടില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇവർ സ് ചോദിക്കും ഫ്രൈ ചെയ്ത് തരാവോ ചോ എപ്പോഴെേലും ചോദിച്ചാ രണ്ടെണ്ണം എടുത്തിട്ട് ഫ്രൈ ചെയ്ത്
ഫ്രൈ ചെയ്ത് കൊടുക്കും മ് ഫ്രൈ ചെയ്
അത്രയുള്ളൂ ആ അതിനകത്ത് ഫൈ മസ മസാലൊക്കെ ഇട്ട് പറ ഫ്രൈ ചെയ്തിട്ട് ഇച്ചരി തൈരും കൂടെ ഒഴിച്ചു ട്ട് താളിച്ചു ഒയിച്ചു കയിഞ്ഞ അത് ഭയങ്ക ങ്കര ഇഷ്ടവിടെ എല്ലർക്കും പിന്നെ പയർ എന്നൊക്കെ പറഞ്ഞാ പയറ് ഒത്തിരി ഒന്നുല്ല അത്യാവശ്യം നമക്ക് ഒ ഒരു നേരം കഴി ക്കാന്ള്ള പയറൊക്കെ കേിട്ടും
കിട്ടുവ അല്ലേ ആഹ
ട്ട പിന്നെ വെണ്ടയ്ക്കായ അങ്ങനെ ഒത്തിരിയൊന്നും നമ്മുടെ ഇവിടെ ഉണ്ടാവത്തില്ലല്ലോ പിന്നെ ഒരെണ്ണത്തെ ഒരു ഒരു ചെടിയൽ ഒന്നോ രണ്ടോ ഒക്കെല്ലെ ഉണ്ടാവത്തുള്ളൂ അത് നമുക്ക് ഇന്ന് ഒരു കറി വെക്കാനുള്ളത് കിട്ടും പിന്നെ ചീര പിന്നെ എവിടെ ട്ടാൽ ഉണ്ടാവും
ആഹ
ആ എവിടെ നട്ട് ചുമ്മാ കൊണ്ട വിട്ടാ മതി അതണ്ടോ അതുകൊണ്ട് ചീരക്കറി മിക്കപ്പോഴും ഞങ്ങളടെ വീട്ടിൽ ചീരക്കറിയുണ്ട് ഇന്നലെയും ചീരക്കറിയായിരുന്നു
ഉ ചീര കറി വെക്കുവോ
ആ കറി വെക്കും
ആഹ് ആഹ തോരനന്നൊക്കെ അറിയാം
തോരന് കറി കറി ചാറ് കറിയല്ല ോർ തങ്ങ കേട്ട മുട്ടയക്കെട്ട് ഉണ്ടാക അല്ലേ
ആഹ ആഹ അത് എങ്ങനെയാ ഉണ്ടാക്കുന്നത്
അത് ഞങ്ങ എന്താ വെച്ചഈ ചീര നന്നായിട്ട് അരിഞ്ഞിട്ട്റ തേങ്ങായി ഇട്ടും മഞ്ഞൾ പൊടിയും് സ്രവോളയും പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ ആദ്യം അരിഞ്ഞ് തിരുമും തരുമിട്ട് കടുക് പട്ടിച്ചിട്ട ് അതിലേക്ക് ഇതിട്ട് ഇളക്കും ഇളക്കിയിട്ട് അടച്ച വെച്ച്ി വ ത് വരുമ്പോഴത്തേനും വെന്ത് കഴിയുമ്പോഴത്തന്നെ രണ്ട്ട്ട പം കൂടെ പട്ടി ചിക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ അതി നമ്മള് പയറും പയറും പരിപ്പും ഒക്കെ ഇടന്ന് ഇടാം വേണമെങ്കിൽ പക്ഷെ നല്ല ടേസ്റ്റ് ഞാൻ ഈ ഇലക്കറികളൊന്നും കഴിക്കത്തില്ലായിരുന്നു ആഹ് ഇവിടെ വന്ന ശേഷം ഈ ഇടക്ക ഞാ ഇലക്കറി ആദ്യമായി േസ്റ്റ് ചെയ തന്നെ എനിക്ക് ഇഷ്ടമല്ല ആ നല്ല ടേസ്റ്റ് ഓ എനിക്കത അറിയത് ഞാന അ ജനിച്ചേ പിന്നെ കഴിച്ചിട്ടേ ഇല്ല ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ഇവിടത്തെ അമ്മയൊക്കെ നി- ഞാനത് കൂട്ടാ തുടിയത് കൈ കഴിഞ്ഞിടക്ക് അത് ഞാൻ- എനിക്കത് കാുമ്പോ എന്തോ ഇലറികൊന്നും ഞാൻ കൂട്ടത്തില്ല ായി പക്ഷെ അ കൂട്ടി കഴിഞ്ഞപ്പോ ഭയങ്കര ത ചന്ദന എപ്പൊ ഈ ചീരക്കറി വെച്ചാലും
ആഹ കഴിയുംല്ലേ ആഹ ഉ ഇന്ത് മീന എന്തോ കിട്ടി?
ഇന്ന് മീനൊന്നും കിട്ടിയില്ല പോയില്ല കടയില് ചേട്ടൻ വന്നൊണ്ടിരിക്കുന്നതിലേ ഉള്ളേ വന്ന കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട് ആ വന്നില്ലേ സ്കൂട്ടർ- ചേട്ടന്റെ കയില്ലാ
ആഹോഹോ
ബസ് കേറി പോയി വരാന്ന് പറഞ്ഞാ ഇച്ചിരി പാടാ അപ്പൊ സ്കൂട്ടർ വണ്ടിയുണ്ട് ദൂരം ഒന്നുംല്ല കൊറച്ചു പോയാ മതി ഒന്നൊന്ന് രണ്ട് ഒന്നൊന്നര കിലോമീറ്ററ് അത്രയേ ഉള്ളൂ
ഉം അടുത്ത് കടയൊന്നും ഇല്ലയോ
അടുത്തും നമുക്ക് പച്ചക്കറി കിട്ടുന്ന കടകളോ മീനൊന്നും കിട്ടുന്ന കടകളോല്ല അപ്പ നമ്മള് ഇത്രയും ഇതെല്ലാം മേടി കിട്ടാണോങ്കിൽ നമ്മള് ഇത്രയും ദൂരം ഒരു പത്ത് രൂപ പോയിന്റില് പോണം
ആ ആ ഓ അങ്ങനെല്ലേ
എന്റെ വണ്ടിയും കൊണ്ടാ പുള്ളി പോയത് ഓ വണ്ടി വരുമ്പോത്തേനും- ഒരുമിച്ച് അങ്ങുവാണെങ്കില് എല്ലാ സാധനവും മേടിച്ചുകൊണ്ട്- ഇങ്ങ് പോരാം ഉം വരാം
ഇനി ഇപ്പോ വൈകിട്ടെന്തേല്ലം കറി വെക്കണോ അപ്പൊ ആ..
വായിക ഇനിയിപ്പ ഉച്ച ഉച്ച കടേലെല്ലാം പോയിട്ട് വന്നിട്ട് വൈകിട്ടത്തേതും കൂട്ടി ചിലപ്പോ നാളത്തേതും കൂട്ടി എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജില് വെക്കും. ഞാൻ രണ്ടു ദിവസം രണ്ട് ദിവസത്തെ കറി അങ്ങ് വെക് വെക്കും അതാക്പോത്തേന് എപ്പഴും രണ്ട് ദിവസം ഉണ്ടാക്കണല്ലോ സ്കൂളിലൊക്കെ പോകുന്നതല്ലേ പിള്ളേരെ എപ്പഴും എപ്പഴും നമക്ക് സമയമില്ലല്ലോ
ചോറ് കൊടുത്തു വിടണോ പിള്ളേർക്ക്.
ചോറ് കൊടുത്ത് മൂത്തവന് കൊടുത്ത് വിടണ്ട ഇളതിന് കൊടുത്താ മതി
മൂത്തനവിടന്ന് മേടിക്കുവോ
സ്കൂളിലുണ്ട് ചോറുണ്ട് നമ്മൾ കറി കൊടുത്ത് വിട്ടാ മതി.
ആണല്ലേ.
എളയാക്കില്ല എളയാള് ഇംഗ്ലീഷ് മീഡിയത്തിലാണെ
ഓ അവിടെയില്ലല്ലേ ആ
അപ്പൊ അവിടെ നമ്മൾ സ്നാക്സും ചോറും എല്ലാം കൊടുത്ത് വിടണം മൂത്തയാൾക്ക് കഴിഞ്ഞ വർഷം വരെ കൊടുക്കണാരുന്നു ഈ വർഷം തൊട്ട് കൊടുക്കണ്ട.
കൊടുക്കണ്ട ആഹ് ആഹ് ആ നല്ലാര്യാ ആ അവിടുന്ന് കഴിച്ചോളൂം അവിടു സ് സ്കൂൾ ഫുഡ് ഒന്നും കൊഴപ്പല്ല്യ.
ഇല്ല ഇല്ല ചോറ് മാത്ര കഴിക്കത്തുള്ളൂ അവിടുത്തെ കറികളൊന്നും കൂട്ടുകെല്ല കറി ഒന്നും ആ ന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെടത്തി ല്ല നമ്മടെ ഇവിടുന്ന് നമ്മടെ കറിയെ കഴിക്കത്തോ
ആഹ് എന്നാ നടക്ക്
ആഹ് ശരി ശരി ഓക്കെ
അവൻ വിളിച്ചിട്ട് ആ